ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് എന്താണ്ട് വിശേഷം ക്കെ
സുഖയിട്ട് പോണോ നിങ്ങളോ
ഞങ്ങള് സുഖാ
ഓഹ് ഫുഡയിച്ചാ
ഫുഡ് നോമ്പായോണ്ട് കഴി
ആഹ് ഇവി ടീം നോമ്പന്നെയാ
ആഹ് എല്ലാർക്കും നോമ്പാ
എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണ വൈക്കുന്നേരം
വൈകുന്നേരം അപ്പം ചൂടാന്ന് ഓർത്തു
ആഹ് വെള്ളപ്പം
ആഹ് വെള്ളയപ്പ ഉം പിന്നെ ചി ചിക്കൻ കറി ഇന്നലെത്തെ ഇരിപ്പുണ്ട്, ഇന്നലെ നോമ്പ് അല്ലായിരുന്നോ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടോ?
ആഹ് ഉണ്ട് രണ്ടാള് ഉണ്ട്.
എന്ത് ചെയ്യണോ?
വലുതി ഏഴാം ക്ലാസ്സില് ചെറുത്‌ രണ്ടാം ക്ലാസ്സില്.
ഏഴും രണ്ടും അല്ലേ, ആഹ് ആഹ് ആഹ്. എന്റെ കുട്ടികൾ മൂ മൂത്തത് ഡിഗ്രി കഴിഞ്ഞു. രണ്ടാമത്തെ പ്ലസ് ടു കഴിഞ്ഞു, മൂന്നാമത്തെ എട്ടാം ക്ലാസ്സില്.
ആഹ് എന്തു കുട്ടികള്
മൂന്ന് ആൺകുട്ടികളാ.
ആഹ്
ആഹ് അവിടെയോ?
ഇവിടെ വലുത് മോള് ചെറുത് മോൻ.
ആഹ് ആഹ് ആഹ് പിന്നെ
പിന്നെ എന്തെ, പൊതുവേ കൊറവ് തന്നെയാ.
അതെയോ
ആഹ് ബീച്ചിലൊക്കെ പോ എവിടെ പോകും ലോങ് ആയി. എവിടെയോ പോയോ?
ലോങ് കൊടൈക്കനാൽ പോകും, ഊട്ടി പോകും, മൈസൂറ് ഇങ്ങനെയൊക്കെ. വാഗമൺ വാഗമൺ ഒക്കെ ഇങ്ങനെ എല്ലാരും കൂടെയിട്ട് ഒന്നിച്ച് കൂടും കുടുംബയോഗ ആയിട്ട് ഒക്കെയേ.
ആഹ് ആഹ്
എല്ലാരും കൂടുമ്പോൾ നല്ല അരങ്ങാണല്ലോ.
ആഹ് ഏഹ്
നിങ്ങ അങ്ങനെ കൂടാറില്ല നിങ്ങളെ?
ഇവിടെ പൊതുവേ അങ്ങനെ പോകലൊന്നുമില്ല, ഇവിടെ ഒക്കെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാ. അങ്ങനയേണ്ടേ പോണയെന്നുള്ള അങ്ങനെ ചിന്തയുള്ള ആൾക്കാർ ഒന്നുമല്ല.
ആഹ് ഞങ്ങൾ ഇനി വരുന്ന ആഴ്ച ഇത് എന്നാ. കുടുംബയോഗം എന്റെ അമ്മടെ വീട്ടില്.
ആഹ്
അപ്പം ആഹ് എന്നാ എല്ലാരും കൂടെ ഞായറാഴ്ച കൂടുവാ. എല്ലാ കുടും അമ്മടെ ആൾക്കാര് മൊത്തം കൂടുന്നത്, അതായത് അമ്മ എന്റെ അമ്മേടെ. ആങ്ങളയും മക്കളും ആഹ് ആഹ് എല്ലാരും കൂടെ കൂടുന്നത് തറവാട്ടിൽ കൂടുവാ.
ആഹ് അപ്പൊ ഫുഡ് ഒക്കെ അവിടെ ഉണ്ടോ?
ഫുഡ് ഉച്ചത്തെ ഫുഡ് അവിടെയുണ്ട്, ഞായറാഴ്ച്ച ഉച്ചക്ക് അവിടെയാ ഫുഡ്.
അപ്പേ അങ്ങനെ എല്ലാ വീട്ടിലും കൂടുവോ?
എല്ലാ വീട്ടിലും ഇല്ല അവ അവര് വിളിച്ചേക്കുന്നേ എല്ലാരുകൂടെ ഒന്നിച്ചു കൂടാൻ വേണ്ടി.
ആഹ്
ആഹ് അതുകൊണ്ട് എല്ലാരുകൂടെ അവിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് എത്തും.
ആഹ് ആഹ്
അത് എന്നാ അങ്ങനെ എ എൻ്റെ ഉമ്മടെ എൻ്റെ ബാപ്പാടെ വീട്ടില് കൂടുമ്പളാണ് ഭയങ്കര അരങ്ങ്. രണ്ടും രണ്ട് ആൾക്കാരാണല്ലോ.
മനസ്സിലായി.
എന്റെ ഉപ്പ വാപ്പച്ചിടെ വീട്ടിൽ കൂടുമ്പോം ഭയങ്കര അരങ്ങ് എല്ലാരും കൂടെ കൂടുമ്പോ. ഒരു ഓളം ഒണ്ട്, അമ്മാടെ വീട്ടിൽ കൂടുമ്പോ അത്ര. അത്ര ഓളോഇല്ല ആ നമ്മള് ഫുഡ് കഴിക്ക അത്യാവശ്യം വർത്താനം പറയുവ തീ നീങ്ങുവ അത്രേഉള്ളൂ അമ്മയുടെ കുടുംബം മാ ഇപ്പച്ചിടെ വീട്ടിലാകുമ്പം ഭയങ്കര അരങ്ങ എല്ലാരുംകൂടെ കൂടി പോകൂല എല്ലാരും വർ വർത്താനം പറഞ് ഇങ്ങനെ പാട്ടും ഡാൻ അയൽക്കൂട്ട് നല്ല പരിപാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുംഅപ്പൊ ഭയങ്കര അരങ്ങാത്
ആഹ്
ത്, വീട്ടി പോയാലും അത് കൂടുതലും എന്റെ വീട്ടിലാ അവര് വെക്കാതെ വാപ്പാട വിടാകുമ്പോഴേ അമ്മാടെ ആയിര്ന്നപ്പ അമ്മാടെ തറവാട്ടിലക്കണത്
ആഹ്
അപ്പം അങ്ങനെ ഈ ഞായറാഴ്ച അങ്ങനെ ഫുഡ് ബിരിയാണിയും തേങ്ങാച്ചോറോ ബിരിയാണി ആഹ് പായസം കാണും
ആഹ്
അങ്ങനെ പിന്നെ അല്ലാതെ ഏ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേറെയും കാണും ഈ ബേക്കറി ഐറ്റയൊക്കെ മം ഇപ്പം എല്ലാരും കൂടിട്ട് ഒത്തിരി നാളായി അമ്മാടെ വീട്ടിലെ
ആഹ്
ഒരു ആഹ് അവരുടെ പെരവസ്തുലിക്ക് കൂടിയതാ പിന്നെ ആരും അങ്ങനെ ഒന്നിച്ച് കൂടിയിട്ടില്ല ഇപ്പൊ പിന്നെ മക്കളെല്ലാം ചെറിയ മക്കളല്ലേ എല്ലാരും വലുതാവണല്ലോ ഇനി കല്യാണോക്കെ വരോണോങ്കി
ആഹ്
അല്ലാതൊരു കൂട്ടം ഇല്ലല്ലോ ആയലും പോയി വരുക അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇത്തവണ അവിടുത്തെ ഏ മാമച്ചിടെ മാ മാകൻ ഗൾഫീന്ന് വന്ന് അപ്പൊ അവൻ എല്ലാരെയും വിളിചെക്കൂവാ
ഏഹ്
ബാന്നും പറഞ്ഞ് എല്ലാർക്കും കുടുംബയോഗം വെച്ച് ഒരു നേരത്തെ ഫുഡ് കഴിച്ച്
അവിടുന്ന് കയിച്ചു പിരിയാ അവിടെ അടുത്തന്നെയാണോ
ആഹ് കൊറച്ചു ദൂരണ്ട് ഒരു പത്തിരുപത് ഇരുവത് കിലോമീറ്റർ ഉണ്ട്
ആഹ്
നമ്മടെ അവിടുന്ന് എന്റെ വീട്ടിന്ന് ഒത്തിരിയുണ്ട് ഞങ്ങള് താമസിക്കുന്ന ഏ രണ്ടുപേരുടെ ഇരയ്ക്ക്ണ്ടാണ്
ഓ ഇന്നലും ഇരുവത് കിലോമീറ്റർ ആണ് അത്യാവശ്യണ്ടല്ലോ
അത്യാവശ്യണ്ടോ
ആഹ്
പിന്നെ പയ്ടലെ ഇപ്പ ഇപ്പൊ റോഡൊക്കെ നല്ല റോഡൊക്കെ ആയൊണ്ട് കൊഴപ്പൊല്ലല്ലോ എല്ലാം നല്ല കട്ടറ്ന്നും ഇല്ലല്ലോ ഇപ്പം അങ്ങനെ പണ്ടൊക്കെ ചെറിയതച്ച് ചെറിയ റോഡും കട്ടറും ഇപ്പ എല്ലാക്ക അവനൊക്ക് വണ്ടിയുണ്ട്
അന്നന്നെ തിരിച്ചു പോരോ അന്ന്
അന്നന്നെ തിരിച്ച വരും എന്നച്ചാ പിറ്റന്ന് തിങ്കാഴ്ച സ്കൂളില്ലേ പിളർക്ക് അത്കൊണ്ട് എല്ലാരും പോകും അവധിക്ക അവധിയൊക്കെ സമയത്ത് ആയതോണ്ട് ക്ണ് നല്ല പക്ഷെ അപ്പൊ അവൻ ഗൾഫില്ല്ലായിരുന്നോ അപ്പൊ അവനിക്ക് കൂടാ പറ്റൂലല്ലോ അതുകൊണ്ട് ട്ടാൻ വേച്ചില്ല ആഹ് അവധിയുള്ള സമയത്ത് ഒര് ഒരു പ്രശം എല്ലാരും കൂടെ കൂടി എന്റർ അമ്മടെ വീട്ടിൽ നിന്നുള്ള എല്ലാരും ടെ കുടി അപ്പ അവനല്ലായിരുന്നു അവൻ ഗൾഫിലായിരുന്നു ബാക്കി എല്ലരും കൂടിയാര്ന്ന്
ആഹ്
അപ്പൊ എന്റെറെ വാപ്പാച്ചിടെ വീട്ടുകാരെ വിളി വെച്ചപ്പോ അമ്മടെ വീട്ടുകാരും കൂടെ വെച്ചതാ അന്ന്
ആഹ്
രണ്ടു പേരും ഒരുപോലെ കാണാൻ വേണ്ടി അപ്പൊ അന്ന്ന എന്നാല് ഇവനൊന്നു ഇല്ലായിര്ന്ന ഇവൻ ഗൾഫിലായിരുന്നു പ്പൊ അവന് ഇപ്പ വന്നപ്പം നാട്ടി വന്നപ്പോ എല്ലാരേം വിളിച്ചേക്കുആ അപ്പൊ ആഹ് ഒരു ഇതിലായിന്ന ഞായറാഴ്ച പോകാലോന്നുള്ള സന്തോഷംഎല്ലാരേം കാണല അത് കാണാറ് ആഹ് അല്ലാതെ കാണാറില്ലല്ലോ
ആഹ്
ആഹ് പ്പം ഒരു സന്തോഷണല്ലോ മ്മക്ക് അങ്ങനെ കുടുംബൊയൊ ക്കെ വെക്കുമ്പോ എല്ലാരെയ കാണും മക് ളെ മക്കളെമക്കളെ
ആഹ് ആഹ്
ത്തന്ന ആരും കണ്ടാ തന്നെ തിരിച്ചറിയൂലന്നെ നമ്മള് ഈ കണ്ടിട് ആഹ് അല്ല ഇപ്പഴ് നമ്മള അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൂടുല് പോക്കില്ലല്ലോ വല്ല കല്യാണ തിവെച്ച് കണ്ട അപ്പം മക്കൾ വരില്ല നമ്മടെ പ്രായത്തുള്ളവരൊക്കെ വരും പക്ഷെ അവരുടെ മക്കൾ വരില്ല ഇപ്പൊ ഒരുവിധം വല്യആയ പിള്ളേരൊന്നും വരില്ല പിന്നെ ഇങ്ങനെ ആവുമ്പോ ആഹ് കുടുംബയോഗം ആവുമ്പോ എല്ലാവാരും കൊണ്ട്രൂല്ലോ
ആഹ്
തറവാട്ടിലേക് ആഉമ്പോൾ എല്ലരും ബാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും മക്കള് വരില്ല അത് വേറെ സത്യം പിന്നെ ഇങ്ങനെ ക്കെ ആഉമ്പോ എഹ് ഒന്ന് കൂടാന്നും പർഞ് കൊണ്ടോവും അപ്പഴാണ് ഇന്ന ആൾക്കാര് മക്കൾ ഇന്നേന്നൊക്കപറഞ്ഞ് നമ്മള് അറിയണത് എല്ലാരും ചുമ്മാ മൂട് ടിയും വളത്തി ഒരു പ്രത്യേക കൊലതില് ഇപ്പ നടക്നന്നെ
ആഹ് അതന്നെ ആമ്പിള്ളേര്
പെമ്പിള്ളേര് മനസ്സിലാവും നമുക്ക് ഒരു നമുക്കറിയാലോ പെമ്പിള്ളെരെ ഷേയ്പ് ആവുബം ഏകദേശൊക്കെ മനസിലാവും ഇന്നയാളുടെ ഇന്ന വ്യക്തിയന്ന്ക്കെ ആമ്പിളരെ മനസ്എല്ലാരും ഒരുപോലെ എല്ലാം മുടി നീട്ടി താടിനീട്ടി ഒരു സെയ്സ് കൊല്ത്തി നടക്കണ ഇപ്പം ഒരു ഫാഷനാന്ന് അല്ലെ
ആഹ് അതന്നെ ആഹ്
ഒരു പയങ്കര ഇതായത് ഇപ്പോഴത്തെ സമൂഹം നടക്കണത്
ആം ഹം
അതുകൊണ്ടിപ്പം നമുക്ക് ആ ചും തന്നെ കിട്ടുമ്പോ നമ്മള് ഇപ്പോ റോഡിൽ വച്ച് കണ്ടാലും നമുക്ക് മനസ്സിലാവൂല്ല പിള്ളേരെ- എല്ലാരും ഒരേ രൂപത്തിലായൊണ്ട് ഇപ്പോ നമ്മുടെ ആണോ മറ്റുള്ളവരുടെ ആണോ ഒന്നും മനസ്സിലാവൂല്ല.
ഒന്നും മനസ്സിലാവണില്ല.
ആഹ് നമ്മള് അടുത്ത് പോയി നോ പേര് വിളിക്കണം ഇപ്പോ- ക്ക തിരിച്ചറിയണങ്കിൽ എല്ലാം ഒരു രൂപത്തില് അതും എല്ലാം മെളിഞ്ഞരിക്ണേനും ആർക്കും തടിയൊന്നുല്ല എല്ലാം മെലിഞ്ഞ് ഓര് രൂപത്തിന്നെ ഓന്നുന്നു. മൺമക്കളെപ പൊറത്ത് പോയി കാണുമ്പോ
ആഹ്
പിന്നെ അവിടെ എത്ര വരുണ്ട് വീട്ടില്
വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ടു മക്കളും.
ഉം മക്കള് പഠിക്കണോ?
ആഹ് വല്ല്യേ ഏഴാം ക്ലാസ്സില്.
ആഹ് ആഹ് ഏഴാം ക്ലാസ്സില്-
ആഹ് ആഹ്.
അപ്പോ പിന്നെ സ്കൂളിൽ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് നല്ല രീതിയിലാണ് പഠിപ്പിക്കണോ- ആഹ് ആഹ് ഇപ്പോ മഴ ഇനി തുടങ്ങുവല്ലേ
ആഹ്
ഒരു മഴ കഴിഞ്ഞിട്ട് ഇരിക്കണയാ അവിടെ മഴ കഴിഞ്ഞോ?
ഇല്ല ഇന്ന് ഇവിടെ പെയ്തിട്ടില്ല.
ഇല്ലലേ ഇവിടെ നല്ലൊരു മഴ പെയ്തു ഉച്ചയായപ്പോൾ ആ പള്ളി കഴിയുന്ന സമയായപ്പോ ഇവിടെയും നല്ല മഴയായിരുന്നു. ആഹ് വെയില് നോമ്പൊക്കെയാണെങ്കി ഒരു മഴ പെയ്യുമ്പോ സുഖണ്.
സുഖാണ് പക്ഷെ എന്തായാലും ഒരു ക്ഷീണൊക്കെ ഇണ്ട്.
അ വ ആ് വെയില ആകുമ്പോ നമുക്കൊരു ഭയങ്കര ക്ഷീണമാന്നേ- ഒരു പരവേഷവും ഉം- ഇന്നലെ ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോ എന്താ ഇതാ പിള്ളേരെ വിളിച്ച്പറഞ്ഞു എന്ത് കുഴിമന്തി വാങ്ങി കൊണ്ട് വരമോന്ന്.
ആഹ ആഹ
അപ്പോ എന്റെ എന്റെ ചോറും കറിയും എല്ലാം ബാക്കി എല്ലാം ബാക്കി ആഹ-
അത്താഴത്തിനോ-
അത്തായത്തിന് അങ്ങനെ ആർക്കും വലിയനോമ്പ് ആകുമ്പോ അങ്ങനെ ആരും ഭക്ഷണം കഴിക്കുയില്ല.
ആഹ..
വല്ല ചായയെ വെച്ച് കുടിച്ചിട്ട് അനങ്ങാതെ ഇരിക്കും റമദാൻ മാസം നമ്മളല്ല എല്ലാവരും ഫുഡ് ഉണ്ടാക്കിക്ക കഴിക്കണ ഒക്കെ ഇച്ചിരിയാങ്കിലോ ഉ ഇതാകുമ്പോ ആരും കഴിക്കൂല്ല അതുകൊണ്ട് ചോറും കറിയും എല്ലാം ബാക്കിയാ-
ഉം ഉം..
ഒരു പ്രത്യേക ഇതാണല്ലോ നമുക്ക്-
ആ അത് തന്നെ
ഇങ്ങനെ ഇങ്ങനെ ബാക്കിരുമ്പോ കഴിക്കാൻ തന്നെ ഒരു ഭയങ്കര മടുപ്പാ അതൊണ്ട് ഇന്നത്തെ- ചിക്കൻകറി ഒക്കെ ഇരിപ്പുണ്ട്.
ഉം ഹ
പത്തിരി എന്നനാ- മേടിക്കാവന്ന് അപ്പത്തിന് അരച്ച് വെച്ചേക്കണു അപ്പോ മക്കള് ചോദിച്ചു പത്തി വാങ്ങി തരാവന്ന്. നോമ്പ് വച്ചിട്ട് പിന്നെ മക്കള് പറയുമ്പോ നമ്മള് വാങ്ങികൊടുക്കാതെ ഇരിക്കണേ എങ്ങനെയാ-
ആഹ അപ്പോ പത്തിരി ഉണ്ടാക്കൂല്ല.
പത്തിരി ഉണ്ടാക്കൂല നിങ്ങൾ ഉണ്ടാക്കണേണേ ചെയ്യണേ- പത്തിരി ഉണ്ടാക്കുമ്പോ കട്ടിയുള്ള ഇവർ എല്ലാവരും കളിയാക്കുവായിരുന്നു.
കട്ടി, അതെങ്ങനെ കട്ടീണ്ടാണ്?
പരത്തുമ്പ ഈ. പൊടിയൊക്കെട്ട് പരത്തുമ്പം ഞാൻ പരത്തിയ എങ്ങനെയാലും ശരിയാകൂല. എങ്ങനെയാണ്.
ഏ ഇന്റെയൊക്കെ നൈസായിരിക്കും.
ആഹ്. ൻ.
പത്തിരി അങ്ങനെണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോ ഇങ്ങനെ കീറി പോരും. കാരണം അത്രീം നൈസായി.
ആഹ. ആ ഇത് ഇത് ശരിക്കും, ക മ - നല്ല മയക്കെണ്ട്. ഉണ്ടാക്കിയാലും. പക്ഷെ ഈ മേടിക്കുന്ന പത്തിരിക്ക് ഒട്ടും കനമില്ലല്ലോ-
ആഹ അപ്പോ എത്രയാ പത്തിരിക്ക് എത്രയാ പൈസ-
പത്തിരിക്ക് രണ്ടര രൂപ തോന്നു രണ്ടര-
ഒന്നിനോ?
ആഹ.
ഓ പറീമ്പോ ഒന്നോക്കുമ്പോ എന്താ തീരേണ്ടാവൂലത്.
ഒന്നും ഉണ്ടാവൂല്ല. പിന്നെ മക്കള് നോമ്പ്പ്ട്ചി ചോദിക്കുമ്പോൾ നമ്മള് വാങ്ങിക്കൊടുക്കണോല്ലോ.
ആഹ്. ആഹ. ഹ
പിന്നെ എന്തെലും ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ നമ്മള് പുറത്ത്ന്ന് മേടിക്കുന്നെ ചെയ്യണെ.
ഓ.
പത്തിരി, അല്ലാതെ നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റൂല. ബാക്കി എല്ലാം റൈസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടാക്കും. ബാക്കി, ചി ച് ആഹ. ഇവിടെ കൂടുതലും വാങ്ങലാ. അപ്പം പിന്ന- ബാക്കിയെല്ലാം തന്നെ ഉണ്ടാക്കുംട്ടോ. ഈ പത്തിരി മാത്രം വാങ്ങും. ഞാൻ അത്ര ഒക്കൂലാത്തത് കൊണ്ടാണ് ഞാന്. പിന്നൊന്നും മിണ്ടാൻ പോവൂല്ല. നമ്മള അങ്ങനെ നിർബന്ധി- ഉണ്ടാക്കി കുഴച്ച പിന്നെ അതിന്റെ കുറ്റം കേൾക്കല് തന്നെ ആയിരിക്കും.
പിള്ളേർ സഹിതം പറയും. പിന്നെയാ. ഉം. അയിനിപ്പഴത്തെ പിള്ളേർക്ക് ഫുഡ്‌. ഫുഡും വേണ്ടല്ലോ, ആമ്പിള്ളേർക്ക് ഫുഡും വേണ്ടാ. ചുമ്മാ - ഉം. ഇങ്ങനെ ഫോണും ഞക്കി ആ മൂലക്ക അവിടെ മിണ്ടായിരിക്കാവോ? അത്രേ നല്ല പിള്ളേർക്ക്. നമ്മളൊന്നും ചോയ്ക്കാൻ പോകരുത്.
ആഹ.
ഇല്ല, എല്ലാം അങ്ങനെയാണെല്ലോ പിള്ളേര്. സമൂഹവും അങ്ങനെയായി ഫോണും- ഫോൺ കിട്ടിയേക്കുന്നതി പിള്ളേർക്ക് ഭയങ്കര സുഖ.
സുഖണ്.
ഉം.
ന്നാ ശരിട്ടോ.
ശരിയെന്നാ ആയിക്കോട്ടെ.